ആഹ
എന്തൊക്കെയണ്ട്േ ചോറൊക്കെ തിന്നോ
ആഹ് ചോറ്ന്നു.
വൈകുന്നേരം ചായ കുടിക്കാള്ള ഒരിക്കത്തിലേക്കാരല്ലേ?
ഹാ ആഹ് ചായൊക്കെ ഇണ്ടാക്കണം കുട്ടികളൊക്കെ പൊറത്താണ്.
ഇന്ന് ഇപ്പൊ ഇന്ന് ഞാറാഴ്ചേണല്ലോ അപ്പൊ ഇന്ന് കു
ആഹ് ആഹ് ഇന്ന് കുട്ടികള്ണ്ടേയ് ഓലൊക്കെ പൊറത്ത് കളിക്കാണ്. അപ്പഞ്ഞ് ഓല് വന്നിട്ട് അസറ്സ്കാരൊക്കെ കഴിഞ്ഞിട്ട് ചായൊട്ക്കാര്തി. കടി ഒന്നും ഉണ്ടാക്കീട്ടൊന്നുല്ല.
ബേക്കറ്യെന്തേം മാങ്ങയ്ക്കാരല്ലേ
ബേക്കറി ആഹ് ബിസ്ക്കറ്റ് എന്തെങ്കിലൊക്കെ വാങ്ങി കൊട് വാങ്ങണം കെരുത്ണ്ട്.
കടക്കെ എട്ത്തുണ്ടല്ലോ അയോണ്ട് വാങ്ങല്ലോ ചായക്ക് കടിയായിട്ട് ഒന്നും ഉണ്ടാക്കില്ല ഇത് പോലെ ബേക്കറി എന്തെങ്കിലൊക്കെ കൊടുക്കണം. എന്നും ഇപ്പോ കടിണ്ടാക്ക്യ സ്കൂള്ട്ട് വരു മ്പ ഞാന് എന്തെങ്കിലൊക്കെ കടിണ്ടാക്കിയേക്കും.
ആഹ് ഞാനും അങ്ങനെന്നെ സ്കൂൾട്ട് വരുമ്പോക്ക്ന് ഓൽക്ക് വേണം കയറി വരുമ്പൊ തന്നെ ചോയ്ക്കും എന്താണ് ഇണ്ടാ ക്കിയേന്ന് അപ്പൊ ഞാൻ എന്തേലൊ ക്കെ ചെലേന്ന് ഇണ്ടാക്കല്ണ്ട് ചെലപ്പം വാങ്ങും അല്ലെങ്കി എന്തേലൊക്കെ ഇണ്ടാക്കും.
ബേക്കറി കൊടുക്കും പഴോ പഴം വാട്ടിയതോ പഴം പോളെ അങ്ങനെയൊക്കെ എന്തെങ്കിലൊ ക്കെണ്ടാക്കും.
ആഹ്
പഴം പോളണ്ടാക്കാൻ നല്ല സുഖാ പെട്ടെന്ന്ണ്ടാക്കി ഇട്ക്കാ നമക്ക്.
ഹും ഞാന് ചെലപ്പള് ആ കുക്കറില് ഇണ്ടാക്കൂലേ അരി അര ച്ച് കാണ്ട് കുക്കറപ്പം അയ്ന് പിന്നെ അധിക എണ്ണെന്നും വാണ്ടല്ലോ.
കുക്കറപ്പോ അ എന്ത് കൽത്തപ്പല്ലേ.
ആഹ് കൽത്തപ്പം.
ത്തെ കുട്ടിയേക്ക് വല്യ ഇഷ്ടല്ല്യ.
ആഹ് ഞാനും അതും വല്യ ഇഷ്ട്ടൊന്നുല്ല ഇവൽക്കൊന്നും ന്നാലും ഞാൻ കര്തും എണ്ണ അധികം വാണ്ടല്ലോര്തികാണ്ടെ എണ്ണീലായാ ഇവൽക്ക് കെതിടുആണ് ആഹ്.
പഴം വാട്ടി ഇത് വാട്ടിയത് അല്ലെങ്കിൽ പഴം കേക്ക് അങ്ങനെയൊക്കെണ്ടാ ക്കും പയം പോളണ്ട് നല്ല എളുപ്പ പയ പഴം പോള ഉണ്ടാക്കാൻ നല്ല എളുപ്പാ അനക്ക് അറിയോണ്ടാക്കല് എങ്ങനേണ്ന്ന്.
ആതെന്താ സംഭവം.
ഏ മുട്ടണ്ടല്ലോ മുട്ടിം പഴും മാത്രം മതി പിന്നെ ഏലക്കായി അത് മാത്രം മതി പഞ്ചസാരിം. ഇത് ഇത്ര സാധനണ്ടായ നമക്ക് പെ ട്ടന്ന് ഉണ്ടാക്കിയെടുക്കാ നമുക്ക് കുട്ട്യാളൊക്കെ ഒരു പത്തിൻ മിൻറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാത്. അതെങ്ങനേച്ചാല് മുട്ട നമ്മള് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാ
മുട്ട മാത്രോ
മുട്ട മുട്ട മുട്ടിം പഞ്ചസാരിം ഉപ്പും.
ആഹ്
അത് നല്ലോണം നമ്മള്ഞ്ഞ് വിസ്ക് വിസ്ക്ണ്ടല്ലോ വിസ്ക് ഇട്ടാണ്ട് ഒന്നടി അങ്ങനാക്കിയാലും മതി ഒന്ന് പതഞ്ഞു പൊന്തി വരന്നവരെ ഒന്ന് അടച്ച് വിസ്ക് ആയാലും കൊയ്പ്പല്ല. മിക്സിയിലയാലും കൊഴപ്പല്ല അടിച്ചെടുത്തിട്ട്
ക്കായി അയ്ക്ക് ഇടലാ.
ആ ഏലക്കായിട്ട് അടിച്ചണം.
ആഹ്
നല്ല പൊവ്ത്ത പഴണ്ടല്ലോ ഒരു നാലെണ്ണൊക്കെ മതി നല്ല പൊഴ് ത്ത പഴാണെങ്കിൽ നാലെണ്ണക്കെ മതി കൊർച്ച് ആൾക്കാരൊക്കെ ഉള്ളെങ്കി ആത് മതി.
ന്നിട്ടെന്താ പയും അയിലിട്ട് അടിച്ചോ.
അല്ല പയഅയിലിട്ട് അടിച്ചൂല പയന്ന്ട്ട് നെയ്യുണ്ടെങ്കില് നമ്മളെ ചട്ടിയില് നെയ്യ്ണ്ടെങ്കി ആ നെയ്യില് പയട്ടൊന്ന് വാട്ടി ഇട്ക്കാ
ഉം കഷ്ണാക്കിയാണ്ടോ?
ആ നെയ്യിലൊന്ന് വാട്ടിടുക്കാ പയം.
ഉം കസ്നാക്കിയാണ്ടോ?
ആ ചെറിയ ചെറിയ പീസ് ആക്കി കാണ്ട്.
ആ നമ്മളി പയും തേങ്ങയും നെയ്യൊക്കെട്ട് വാട്ടുന്ന അതേപോലെ?
തേങ്ങ അതേപോലെ അതിന് പായം മാത്രം ഇട്ടാ തേങ്ങയൊന്നും വേണ്ട. നെയ്യ് നെയ്യിൽ പയട്ടൊന്ന് വാട്ടിടുക്ക എന്നിട്ട് ഈ മുട്ട നമ്മള് അടിച്ചെടുത്തിലേ ന്നട്ട് ഈ മുട്ടയക്ക് അടിച്ചെടുത്ത മുട്ടയക്ക് ഈ പഴട്ടൊടുക്കാ. ഇന്നട്ട് നല്ലോ മിക്സ് ചെയ്യ.
ആഹ
നമ്മളൊ ഒരു പൻ ഉണ്ടല്ലോ നമ്മള നോൺസ്റ്റിക്കിന്റെ പാത്രം ഉണ്ടോ നോൺസ്റ്റിക്കിന്റെ പാത്രത്തിലായ നല്ല അടിപൊള ആായിട്ട് ഉണ്ടാക്കി എടുക്കാം
ആഹ
അതില ഉണ്ടാക്കാ ച
ആഹ എന്നിട്ട് നെയ്യ വാന്നിട്ട് ഇതൊക്കെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യേ
ആ അതൊക്കെ വന്നിട്ട് ആ മുട്ട അയിക്കിട്ടിട്ട് മുട്ടന്റെ പാത്രം മുട്ട നമ്മള അടിച്ചെടുത്തില്ലേ അതൊരു പാത്രത്തൊക്ക് മിക്സിന്ന് ഒഴിച്ചിട്ട് അല്ലെങ്കി നമ്മള് ആ ഏലക്കായും പഞ്ചസാര ഉപ്പും മുട്ടി മാത്രം അ പയം വാറ്റിട്ട് നമ്മൾ അക്കിട്ട് കൊടുത്ത് നല്ലോൂണം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മള ആ പയം വാട്ടി ചട്ടീന ഉണ്ടല്ലോ
ആഹ
അഐക്ക് നമ്മള് ഇത് ഒഴിച്ചു ഈ ഇത് ഒഴിച്ച കൊടുക്ക ഈ മിക്സോട് ഒഴിച്ച കൊടുക്ക
ആഹ ആഹ് ആഹ് ആഹ
മിക്സ് ഒഴിച്ചച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് തം ഹൈ ഫ്ലെയിമിൽ ഇട്ട്െടുക്കും നമ്മളിപ്പ ഗ്യാസ എല്ലാർക്കും ഗ്യാസ് ഉണ്ടാവൂലേ ഗ്യാസപ്പ അതക്കെണ്ടുകുള്ളൂ അടുപ്പത്തൊന്ന ഇപ്പ ഉണ്ടാക്കാൻ ഒരുങ്ങൂല്ലല്ലോ രണ്ട് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മള് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് കൊടുക്കരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വാണ്ടി വരൂല ആ ആറോ ഏഴോ മിനിറ്റ് മതിയവും
എത്ര മുട്ടാണോ
നാലോ അഞ്ചോ മുട്ട മതി
ആ മുട്ട അതിനനുസരിച്ച് പായത്തിനനുസരിച്ച് മുട്ട വേണംല്ലേ
ആ പയാണ് അതിന്റെ ഇത് ഇത് കൊടുക്കത് മു
അല്ല എന്നിട്ട് ഇളക്ക് വേണോ അതോ പിന്നെ ഇളക്ക് വേണോ അതോ അങ്ങനെ എന്ത
ഇളക്കൽ എങ്ങനെയന്നറിയോ നമ്മൾ ആദ്യം പാത്രത്തിലിട്ടൊക്കെ ഇളക്കിയിട്ടാണ് ആ പാനൊക്കെ ഒഴിച്ച കൊടുക്ക
ആഹ അതിപ്പോ നമ്മൾ കേക്കൊക്കെ ഇണ്ടാക്കണ പോലെയണല്ലേ
എങ്ങനെ ആ കേക്ക് ഉണ്ടാക്കണ പോലെന്നെ അങ്ങനെ ആറോ ഏ പ പത്ത് മിനിറ്റ്ുക കൊണ്ട് സംഭവം പററണ്ട് പിന്നെ മൂടി പിന്നിട്ട് മൂടി വെച്ചിട്ട് അത് വ മുകളളൊക്കെല്ലാം വന്ന ഹൈ ലോ ഫ്ലെയിമിലിട്ട് എടുത്ത് കുറച്ച് സമയം നമ്മള് നമ്മള് നിസ്കാര കഴിഞ്ഞ് വരുമ്പോഴ അതാവും അസറൊക്കെ നിസ്കരിച്ച് വരുമ്പോഴ അതാവും
പിന്നെ കുക്കറിലൊക്കെ ഒക്കെ പരാൻ മറ്റേ
എങ്ങനെ
കുക്കറിില് വരാൻ പറ്റാവ അല്ലേ
ഉക്കറിെ പാര
ആഹ കരിയാവല്ലേ മു ഇട്ട ആവുമ്പോ ചിലപ്പോൾ കരിഞ്ഞോ അല്ലേ ാ ചിക്കിന്റെ പാത്രത്തിത്തെ മാതിരി ആരി ഇത്ണ്ടാവില്ലേക്കാർ
ഉിക്ക ഞാൻ അയില ഉണ്ടാക്കല്
ഉം അതവരെ ഉണ്ടാക്കി നോക്കില്ലന്ന അപ്പേച്ചി പറയുമ്പോള അപ്പഞെ
ആഹ എന്നിട്ട് നമ്മള് ആ നിസ്കാരം കഴിഞ്ഞ് വരുമ്പോ തക്ക വ എന്നിട്ട്മ്മ ഓഫ് ആക്കിടാ എന്നിട്ട് നമ്മള് വേറെൊക്കെ നമ്മൾ ഈ ദോശൊക്കെ ചുട്ട അങ്ങനത്തെ നോൺസ്റ്റിക്കിന്റെ ചട്ടി ഉണ്ടാവൂല്ലേ ചപ്പാത്തിക്ക് ചുട്ന അങ്ങനത്തെ ചട്ടിക്ക് ഇത് മറച്ച് അതെ അതേപോലെ അ മറിച്ച് കൊടൂക്ക എന്ന ചെറുതാ എണ്ണക്ക നെയ്യൊക്കെ തേച്ചാ ഒന്ന് മറിച്ചിട്ട് കൊടുത്താണ്ട് ആ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽട്ട് ഇട്ടട വെക്ക പെട്ടെന്ന് റെഡിയകും ഇപ്പൊ പെട്ടന്ന് വിരുന്നാരൊക്കെ വരുണ്ടെന്ന്റിഞ്ഞാലും ഞമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം
കൈ മുട്ടിയ ഉണ്ടെങ്കി ചെയ്യല്ലേ
ആഹ് പഴിമുട്ടി ഞാ എളുപ്പം എനിക്കിഷ്ട
ഞാൻന്നതുരെ ഉണ്ടാക്കി നോക്കല്ലന്ന് നോക്കണം എന്ന
നമുക്ക് എന്തല്ല ആ എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള പലഹാരങ്ങൾ ഉണ്ട നല്ല ഒരുപാട് സാധനൾ വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ചട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണ ഓരോ പലഹാരങ്ങള് ഒരുപാട് ഉണ്ടല്ലോ മ്മക്ക് അറിയൂല അതൊന്നും അതാണ് നമ്മള നൊക്കെ മെയിന്റെയിൻ ചെയ്യല്ല ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോഴേക്കത് എന്തൊരു
ആഹ് അതന്നെ അപ്പൊ എളുപ്പാണല്ലോ നമ്മള് ചെിലപ്പോ ചിലതൊക്കണ്ടലോ ന്ന പറേണ കേൾക്കുമ്പഴാ നമു മനസ്സിലാവു നമ്മളടുത്തിള്ള സാധനങ്ങൾന്നെയ
ഉം ചെലത് റെഡിയ ആക്കൂല പക്ഷെ വക്കക്ക് നല്ല പഞ്ച ഇപ്പെട്ട സാധനം അതൊക്കെ വൈകുന്നേരംക്കെ ചായക്കടി കൊടുക്കളി
ഓൾക്ക് അയിനു അങ്ങനെയല്ലേ സ്കൂൾ ഇട്ട വരുമ്പോ എന്തെങ്കിലും ഒന്ന് കാണണം അതാണ് ഓര സന്തോസം
അതാണ് എന്തെങ്കിലും ഒന്ന് കാണണം എന്താ കടനാ ചോദിച്ചല്ലേ
ആഹ് ഹാ അങ്ങനെയന്നെ വിലൊക്കെ സ്കൂൾ വിട്ട് കയറൽ എന്നെ ന ഇതു മച്ചച്ച് എന്താണന്ന് ചായക്ക ഉണ്ടാക്കിയോ ചോദിച്ചണ്ടാ
അതാണ്
ഉം
അതാണ് അവര് ചോയ്ക്ക്ന്നെ അവക്ക് കൊഴങ്ങി വരുന്ന സമയണ് ചായ അവക്ക് വേണ്ടല്ലോ പണ്ടൊക്കെ ചോറ് മതിനില്ലോ ഞമ്മക്ക്
ആ അതെന്നെ ഞമ്മളൊക്കെ സ്കൂൾ ഇട്ട് വെരുമ്പോ ചോറല്ലേ തിന്നീന്
തിന്റെ കടി ആദ്യം കിട്ടണം ന്ന്ട്ട് പിന്നെ ചോറ് തിന്നും ചെയ്യും
ആ ഞങ്ങളൊക്കെ സ്കൂട്ടെരുമ്പോ ചോറൊന്നും തിന്നാ പിന്നെ രാത്രിയും തിന്നൂല ആ തിന്നതെന്നെ
അങ്ങനെണ് ല്ലേ ഇവിടെ ഈ മക്കള് തിന്നെന്നല്ല ചോറ് റ്റൊന്നിനും ചോറാണ്ടി വരൂല്ല രാത്രിയും ഉം ചെലപ്പോ തിന്നൂല്ല രാത്രി ന്തെങ്കിലും വേറെ ന്തെങ്കിലൊക്കെ ജ്യൂസോ പഴം പിഴങ്ങിയതോ മു ട്ടെ പയോക്കെ പിയ്ങ്ങും ഞാൻ ചെലേപ്പൊ ചോറ് അധികം കൊടുക്കാതെക്കാ നല്ലത് രാത്രി ഉച്ചക്കൊ
ന്നാതെക്കണം അക്കെ വേറെ എന്തേലൊക്കെ ണ്ടെങ്ക നല്ലത് അതെന്നെ
ആ അധികം ഞങ്ങള് ജ്യൂസടിച്ചേ ഔലി മിൽ ക്ക്ണ്ടാക്കെ അല്ലെങ്കില് വേറെ എന്തെങ്കിലൊക്കെ പഴം പിയ്ങ്ങെ അങ്ങനൊക്കത്
ആ ആ
അങ്ങനെ ഇഷ്ട ചോറ് തിന്നെന്നല്ല അങ്ങനെ ആരും എൻക്കെന്താറിയോ ക്ക് ചോറ് വാണം
ആ അതല്ല ഞാനൊക്കെ അങ്ങനെ ചോറ് തിന്ന് അപ്പൊ എന്താ റിയോ ഞമ്മക്ക് ഈ ഷുഗറും അങ്ങൻത്തെ രോഗങ്ങളും ഞമ്മളെട്ത്ത്ന്ന് പോവൂല
അതാണ് ഒര് ലേശം പ്പം ഇൻക്കും ചേലായിട്ടൊപ്പങ്ങനെ ചോറ്ബെലെട്ത്ത്ന്ന് തിന്നാതെ ഞാനും ചെലേപ്പ പ്പം ചോർന്നാൻ ആയാണ്ട്
കുട്ട്യാളൊന്നും തിന്നൂല ചോറ്
കുട്ട്യാക്കൊന്നും വാണ്ട ചോറ് ഞാ പിടിച്ചെച്ച് കൊടുക്കല അങ്ങനെ കെടക്ക രാവിലെ നീച്ചാണ്ട് പായല്ലേ ചായ രണ്ട് ഒരു ഒരു കൊർച്ചൊക്കല്ലെ കയ്ച്ചൊള്ളൂ ഓലൊക്കെ
ആഹ ആഹ ആഹ്
ഞാൻ വൈത്തല പൂടി കൊൊടുക്കല
എത്തെ ലെക്കെ ഉണ്ടാകാ ഞമ്മക്കത് കുട്ടി ആൾ തിന്നാഞ്ഞാഞമക്കത് ഗതിയാടല്ലേ
ആ ഉച്ചക്കെ ചോറൊണ്ടോ ക്ണ ഓല് തിന്നാഅതൊക്കെന്നെ ഒരു സ്കൂള് പോവ വരിക പോവ പോാനല്ല ട്യൂഷനും ആയിട്ട് ഇതായിട്ട് അങ്ങനല്ലേ
ഉം അൻ ഓൽവണ്ടിയിലാ ബസ്സിലാ
ആഓൽക്ക്ബസ് അല്ല ഒരാൾക്ക് ബസ്സ്ണ്ട് രണ്ട പൂന് ബസ്ണ്ട് മറ്റോള് പിന്നെ രാവിലെ തിലെ പോണ ബസ്സുണ്ടല്ലോ അയില് പോകും വൈകുന്നേരം പിന്നെ വണ്ടിക്ക് പോരു കുറെ കുട്ടികളുണ്ട് വൈകുന്നേരം പിന്നെ വണ്ടി വിളിച്ചാണ്ട് ഓല് ആഹ സൈക്കിൾ ഉണ്ടെങ്കി പറ്റൂലേ
സൈക്കിളൊക്കെ ഉണ്ട് സൈക്കിൾ പോകാൻ പറയണ കയറ്റം കൊണ്ടു പോകാൻ ഭയങ്കര ഗതിയേടാണോ
ശെരിയാ കയറ്റ മറ്റേ ഗീർ സൈക്കിളൊക്കെ ആവണംന്ന
മക്കളൊക്കെണ്ട്ക്ഷെ ഓല കഷ്ടപ്പെട്ട് പോകുമ്പോളേയ്ക്കാരം ചെല്ലപ്പൊ ന്നട്ട് ഏതങ്കിലും വണ്ട്യാള് ഒക്കെ വരാ അപ്പോ ഇത് മൂന്ന എത്തുന്നേന് മുന്നേ അയ്മലല്ലേ എത്താ അത് കെ ത്യേടാവുംചെലകയറ്റത്തന്ന് ഉര്‌റ്റേണ്ടി രും
മ, റ്റോ ലെങ്ങനെല എങ്ങനെ പോലെ ഓല. ഇട് വേറെ മറ്റേ സ്കൂളിക്കാരല്ലേ
ഏ
മറ്റേ സ്കൂളേക്കല്ല അവിടത്തെ
ആഹ ഓന അവിടെ പൂക്കൾത്തൂരാ
ആ പൂക്കളത്തില്രു പത്തിലോ എന്റെ മോളും പത്തിലാണ് റിനു പത്തിലാണ് ന്ന അയ്ക്കോട്ടെ ഞാന് വിളിക്കട്ടോ
ആഹ ആയിക്കോട്ടൊന്ന് ശരി